ഹാ ലോ
എന്താ പിന്നെ രാവില്ത്തെ ചായൊക്കെ കഴിഞ്ഞോ
ആഹ് ചായ കുടിച്ചു. മോളെ ദേ സ്കൂളിലേക്ക് വിട്ടു. ഇനി നമുക്ക് ന്ന അതിന്റതായിട്ട് പണിയുണ്ടാവല്ലോ അവരെ വിട്ട് കഴിഞ്ഞാല്ള്ള ആഹ് റ് വീട് ക്ലീനാക്കലും ഉം അവര് പോകുമ്പേക്കും ബുക്ക് അവിടെ പെ
ടൈംടേബിള് പോലെ
ആഹ് അതെ അതെ അവര് അവിടിം ഇവിടൊക്കെ വലിച്ചിട്ടല്ലേ പോവാ. ഞാപ്പൊ അതൊക്കെഞ് ഒതുക്കാന്ണ്ട്. അങ്ങനത്തെക്കെ പണികള് ആഹ് ചോറ് രാവിലെ ആവും. ആഹ് കൊണ്ടോവണേയ്. അപ്പം അതൊക്കെ റെഡിയാവും. ചായിം കടീം ചോറും. എല്ലാം റെഡിയായി. ഇനി ഇങ്ങൻത്തെ പണികള്ണ്ട് തുണിയാള് മടക്കി വെക്കാന്. പിന്നെ അടിച്ച് വാരി തൊടക്കാന്, മുറ്റടിച്ചു വാരാൻ വയ്യ. നല്ല മഴയാ.
ടെങ്ങനെ മൂടി നിക്ക്ണേള്ളൂ. രാവിലെ ചെറ്തായിട്ട് പെയ്തിനി. ഇങ്ങ മൂടി നിക്കാ.
ഏഹ്. ഇബടെ ഒ ഒര്തുല്ല നല്ല മഴയാ. നല്ല എലെക്കെ ചാടീട്ട്ണ്ട് മുറ്റത്തോട്ട് എറങ്ങാൻ വയ്യ. ഇന്നലി അ തുപോലെ തന്നെ ഉം ഇപ്പ നാളെ നോ മ ടിയാണ് ഉം അപ്പ എല മാവിന്റേം പിന്നെ മാവും പ്ലാവൊക്കെ ണ്ടേയ് അപ്പം അതിന്റെല ചാടിയത് ണ്ട് അത് അവിടെ ഇരിക്കട്ടേ ഞ്ഞി നാളെ ഒരു ചെറിയ വെയിലൊക്കെ വരാണെങ്കി അടിച്ച് വാരാന്ന് വെച്ചു എന്താണ് അവിട്ത്തെ ചോറും ചോറിനുള്ളതൊക്കെ ആയോ
ആഹ് ചോറൊര്, ആഹ് മക്കള് പോയി. മക്കളൊക്കെ പോയി. ചോ റ് ന്ന് പിന്നെ മോന് മാത്രേ ചോറ് കൊണ്ടോണ് ഓന് ചോറ് ഇങ്ങട് ആക്കിയാ ഭയങ്കര ഒരിതാ രാവില്ത്തെ കടിയാ ഇഷ്ടം കൊണ്ടോവാന്. അല്ലേ പിന്നെ മക് ആഹ് മക്രോണി അങ്ങൻത്തെ എന്തെങ്കിലൊക്കെ കിട്ടണം.
ഉം
ഉം അപ്പ ന്ന് പിന്നെ വെള്ളിയായ്ച്ചായപ്പം നേരത്തെ വണ്ടീം വന്ന്. അപ്പം
ഉം ഉം
വെള്ളിയാഴ്ച്ച നേരത്തെ വണ്ടി വരും
അര മണിക്കൂറ് മുമ്പാവുലേ. ഉം.
രാവിലെന്ന് ഞാൻ നൂൽ പുട്ടും
ആഹ്
ചെറുപയറും ആഹ് കൊട്ത്തെ കിട്ടാ. ചോറാവ്‌ണേള്ളു.
അതെ. ചെറുപയറെങ്ങനെ തേങ്ങ ര്ച്ചു കറിവെക്കോ?
ല്ല തേങ്ങര്ച്ചീല്ലന്ന്. തേങ്ങര്ച്ചും വെക്കും. എല്ലാതെം വെക്കും. അയിന് ഉർളകേങ്ങൊക്കെ ട്ടാലൊര് മുഴുപ്പ്ണ്ടാവൊല്ലോ
ആഹ്. അങ്ങനെലേ. വെള്ളിയാഴ്ച എങ്ങനെ വ് എന്താണ് ബീഫൊ
മോളെ ചേർത്തീണ് അപ്പൊ രാവിലൊര് പെട യലാപ്പൊ. ചെർതിനെ ആഹ് ചെർതിനെ എൽ കെ ജിയില് ചേർത്തീന്. അപ്പങ്ങ ട്ട് ഇൽ ഇല്ല്യ കൊഴപ്പല്ല്യ. മോ അതിന്റെ നേരെ മോള് അവ്ടെ ന്നേണ്. അയിനോ പിന്നെ രണ്ടാളും ഒപ്പരം വണ്ടീ കേർണേനോണ്ട്
ആഹ്
വല്ല്യ കൊഴപ്പല്ല്യ. പിന്നെ ഒളു. വിനെ അംഗൻവാടിയിലും പോയി നല്ല ശീല ള്ളേയ്നോട് എന്നും പോവ്വേനി. അംഗൻവാടി യങ് വടെ എര്യത്താ. അപ്പൊ പിന്നെ എന്നും പോവും. അപ്പൊ പിന്നെ ആ ആ മടില്ല.
ആഹ്. പിന്നെന്താറിയൊ ഈ സ്കൂൾ ചെല്ലുമ ഈ ചെല കുട്ട്യേള് കരയ്ണ കാണ് മ്പളേ.
ആഹ് അത്ണ്ടാവും. ഒര് സങ്കടം ഉണ്ടാവും. ന്നെ കര്ച്ചീലൊക്കെ നിന്ന് ണോന്ന്ണ്.
ഏഹ്
ടീച്ചറ് ടീച്ചറ് നല്ല ഉഷാറാ. ങ്ങനെ വീഡിയോ വിടും. ഞമ്മക്കൊര് സമാധാനം ണ്ടാവൂലല്ലോ? എഹ് ന്താണ് ഇങ്ങനൊക്കെ അപ്പൊ അ അംഗൻവാടിയിലൊ ക്കെ പിന്നെ അമ്മള് ഒരു പത്തര, പൈനൊന്നണി ആവ്മ്പൊ ആക്കും. മൂന്നര ആകുമ്പോത്തിം കൊണ്ടരും.
ആഹ്
ത് നാലെണി, നാലരായിട്ടേ എത്തൊള്ളു പ്പൊ മ്മൊര് താ. ക്ഷെ കൊഴപ്പല്ല. നാലെണി നാല് മണിക്കാണ് വ്ടാ. ക്ഷെ എൽ കെ ജി കു ട്ട്യളെ അരമണിക്കൂറ് മുന്നേ വിടും. പക്ഷെ വണ്ടി ഒപ്പരാണ് എട്ക്കാ. ആഹ് മറ്റോലെ ആഹ് അ പ്പൊരാണ് എട്ക്കാ. എൽ കെ ജി കുട്ട്യൾ തോനൊന്നും അയില് ണ്ടാവൂലേ. അപ്പം പിന്നെ അല്ലാരും ഒപ്പരെന്നേട്ക്കാ. അപ്പൊ ന്നാ ഒ വലാണെ സ ക്കെറ്റ് ട്രിപ്പാ. അപ്പം കൊർച്ച് നേരം വെകും. നാലേ മുക്ക ക്കാൽ നാലേ നാപ്പ് അങ്ങനെക്കെ ആവും ത്താന്. സ്കൂൾ എരി എര്യത്തന്നേണ്. ഒര് കാ മണിക്കൂർന്റെ തെള്ളൂ.
ന്നാലും ബ
ന്നാലും ആഹ് ആഹ് ണ്ടി ആഹ്. ആഹ് ഞമ്മള് കൊണ്ടോവാ വണ്ടില്ല്യാഞ്ഞാ നട്ക്കൂല്ല. ഞമ്മപ്പൊ പ്പളും ഒഴിവൊന്തും ണ്ടായോൾണം ണ്ടാവു
ഉം. പ്പൊ ല്ലാരും അങ്ങനെ. ഒര് രണ്ട്, മൂന്ന് വീട് അപ്പറാവും സ്കൂളാണെങ്കിലും സ്കൂള് വണ്ടി ഏൽപ്പിക്കാണ്.
ആന്നെ.
പ്പാ പർഞ്ഞ പോലെ എന്റെ വീട്ൻ്റെ അട്ത്തന്നേണ് സ്കൂള്. ന്നാമ്മളെ വ്‌ടെ അട്ത്ത്ന്ന് വട്ന്ന്പ്പൊര് അഞ്ച് ട്ട് വീടപ്പറാണ്. പക്ഷെ എന്താണ് ചെലരൊക്കെ സ്കൂൾ വണ്ടി. ഈ ഓട്ടോയി ഓട്ടോ പ്രൈവറ്റായിട്ട് ഓട്ടോ ഏൽപ്പിച്ചിരിക്ക്ണ്
ക്ക ആക്മ്പോ അമ്മൊര് പേടിയാണങ്ങനെ വ്ടാന്. പിന്നെ വെല്യോലൊക്കാകുമ്പം പിന്നെ നട്ന്നാണ്ട് പോവും.
ന്ന് പോയ്ക്കോളും.
പിന്നേന്ന് വെച്ചാല് ഞമ്മളൊന്നും കഴിഞ്ഞ അന്ന് ആഹു അമ്മ അന്നൊക്കെ എത്രങ്ങാനും ദൂരൊക്കെ എത്ര ര് പത്തിൻറ്റോണ്ട് എത്തോനി എല്ലോട്ത്ത്ക്കും. നല്ല സ്പീഡും ആണ് അല്ല ഇപ്പ ആർക്കെ നടക്കാനോ ഒന്നിനും ആവൂല്ലല്ലോ. ഇപ്പർക്കും ഇഞ് ഞമ്മക്ക് ആയ പോലും നമ്മളും ആരെങ്കിലും വണ്ടിയുംതും കാത്തിക്ക അല്ലാതി ഇങ്ങണ്ട് നടക്കുവോ ആരും നടക്കൂല
ഓട്ടോ വിളിക്ക
എത്രേ ദൂരം ഞങ്ങ എന്റെ വീട്ടിൽന്ന് ആ സ്കൂൾക്കൊക്കെ പഠിക്കുന്നടുത്തോള ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നടക്കണം കുറച്ചരു ഉള്ളോട്ട്ക്കാ
ഉം
ബസ്സ് കിട്ടണ ഏ അതൊക്കെ പത്തിൻറ്റ കൊണ്ട് എത്തുഎനി അത്ര ഒരു നഞമ്മ ഒരു വിഷല്ലേ ഇനി അന്ന് ഇന്നത്തെ കാലം അല്ല എല്ലാരും നടക്കുന്ന ഓലെന്നെനി
അതൊരു ദൂരമായിട്ട് തോന്നൂില്ല
ആഹ് ദൂരായിട്ട് തോന്നൂലേനി ഇപ്പൊ ഒരു പൊടി നടക്കാൻയ്യ ഇനി നഞമ്മള് ഇട്ട് പോയാലും ഓട്ടറിക്ഷ വിളിച്ച അങ്ങോട്ട്‌ പോവുക ഇങ്ങോട്ട് വരിക ഓട്ടോറിക്ഷ കിട്ടണരെേ കാത്തക്ക എല്ലാരും കണ്ട്
അതെ അതെ അങ്ങനെ ആ മാറ്റങ്ങൾ അതെ
ഇപ്പൊ ഓരോരു വീട്ടില് ഒരു വണ്ടിയും കാറും ബൈക്കൊന്നും ഇല്ലാത്ത വീടില്ലല്ലോ
ഇല്ല അത്
ഇപ്പൊ പൊ ഇപ്പ എല്ലാരും വണ്ടിയ ഓട്ടണേന കൊണ്ട്ന്നെ പെണ്ണുങ്ങളും ഓട്ട് തന്നെ അല്ലേ കാറും സ്കൂട്ടി എല്ലാം
അതെ ഇനിയിപ്പോ ഓട്ടോ ഓട്ടോ ചാർജ് ഒക്കെ വർദ്ധിക്കുായിരിക്കും വർദ്ധിക്കന്ന് പറ എന്താ മുപ്പത് രൂപകളന്ന് എന്ന്മുതലപ്പ സമരം കണ്ടല്ലോ ഇന്നലത്തെ വാർത്തൽ നാല്പ്പത് രൂപ അൻപത് അൻപത്ല്ലേ പറഞ്ഞ അൻപത ആാക്കണം തോന്നണു അങ്ങനെ നല്പതോ അൻപതോ കണ്ട മിനിമം ചാർജ്
ഡീസലിനൊക്കെ കൂടിട്ടില്ലേ ഇനിയിപ്പോ പറയണ്ട് വണ്ടീ നമ്മള് സ്കൂൾ വണ്ടീന്റെ ചാർജ് ഒക്കെ കൂടാൻ മതിയാവുന്നു
ഇന്നലെ മെസേജ് വീട്ടിനി രാത്രി ഞാനൻറങ്ങിട്ട് ണ്ട് ഞാൻ രാവിലെ കാണുന്ന പ്രിൻസിപ്പാൾ മെസ്സേജ് അയച്ചിട്ട് ആ ആഹ്
വണ്ടിയൊക്കെ കൂടാ മതിയാവും മൂന്നാളും വണ്ടിക്ക് പോണലല്ലേ ഒരു സംഖ്യ വണ്ടിരും
ഉ ഇപ്പ നൂ മാക്സിമം നൂറ് രൂപ ആഡ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് ചെറിയ സ്ഥലങ്ങളിലൊക്കെ അൻപത് രൂപയും പിന്നെ ഈ പോക്കറ്റ് റോഡ് അങ്ങനെ
ഇവിടന്ന അങ്ങനെ മെസ്സേജ് വന്നില്ല
ആ നൂറ് രൂപ അങ്ങനെ കൂടിട്ട് ണ്ട് കാരണം പെട്രോളും ഡീസലൊക്കെ വില വർദ്ധിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു നമ്മളിപ്പോ ഈ വർഷം നടന്നാ പോണ
നമ്മ പത്ത് ആ നമ്മ പത്ത് കാട്ട വെയ്യല്ലോ കൊടുക്കും കൊട്ക്കല്ലാെതെ വേറെ നിവർത്തി
ആഹ് അതെ അതെ ഉം കൊടുക്കും ഇനിപ്പോ ട്ടോയൊക്കെ ഞാനൊക്കെവിടെ ഒരു സധനം വാങ്ങി ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരണ്ടെിൽ മുപ്പത് രൂപ കൊടുക്കണ്ട കുറച്ച് കൈ പിടി ന നടന്ന പോവാ അങ്ങനെ വിചാരിക്കണ ആളാണേ ഞാന് നടന്ന പോരും കുറച്ചല്ലേ ഉള്ള വെച്ചിട്ട് ഇനിയിപ്പൊ അമ്പത് നാല്പ്പതൊക്കെ തീരെ വണ്ടി വിളിക്കുല വിളിക്കൂലേ ഞാനൊന്നും വിളിക്കൂലേ ട്ടന്ന കൂടെ കഴയണതാണെങ്കി ഞാൻ നടന്ന പോരും ഇവിടെ അടുത്തന്നെയാണ് എന്നാലും ചില സമയ ഉച്ചക്കെ അങ്ങനെ വരും
ആ നി ഇനിക്ക് ഇവിട്ന്ന് അങ്ങനെ ഉള്ളൂ മുപ്പത് റുപ്പ്യേന്റെ ഓട്ടോള്ളൂ ഇന്റെ വീട്ടില് കുറച്ചൊന്ന് അവിടെ പോണം ആ ബസ്സ് കേറണ അവിടെ പോണം അങ്ങാടീക്ക്
ആഹ് അതെ അതെ
ഇബടെ പിന്നനോട്രഷ വിള ച്ചളന്നുല്ല പിന്നേറിയ ആ അങ്ങാടി ഇണ്ടെങ്കിൽ ഹസ്ബന്റ് ഇണ്ടെങ്കിൽ അങ്ങനെ പോരഅല്ലാത അതെപിന്നെ നടക്കല ന്നെണ്
ആഹ് ഞാനീ ഈ നല്ല വെയിലൊക്കെ ആവുമ്പോ ആഹ് മോതലാവൂല നല്ല വെയിലൊക്കെ ആകുമ്പോ ഇങ്ങനെവിളിക്കും ഇഞ്ഞിപ്പോ ഈ പൈസ ചാർജ് കൂടാണ്ന്ന് പറഞ്ഞപ്പാളെ ഇനിപ്പോ ആര ഇ പിന്നെ മിനിമോ ചെറിയ ഓട്ടത്തിനൊക്കെ അൻപത് രൂപക്കെ കൊടുക്കാറമ്പോ ക്കരു സങ്കടല്ലേ ഇത്ര പൈസക്കെ കൊടുക്കുമ്പോളേ ആഹ് അവര് പറഞ്ഞിട്ടും കാര്യല്ല ആഹ് അതെ അങ്ങനെകൊയ്ഞ് കൊടുക്കേണെവേണെ മാക്സിമം എന്തെേലുക്കെ വെയിറ്റ് ഒക്കെണ്ട് കയിൽ സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ കുറെ ഇണ്ട്ന്നുണ്ടെങ്കി മാത്രം വണ്ടി പിടിക്കൂ അല്ലാതെ വിളിക്കൂല
എല്ലാത്തിനും വെലന്നല്ലേ ഇനി എന്ത് സാധനായാലും എല്ലാം ഒന്ന്ഒന്നും വാങ്ങാൻ വയ്യ
അവരേ പറയാൻ പയ്യ അവരും ഇപ്പൊ ഒരു കുടുംബം നോക്ണ ആളുകളല്ലേ വണ്ടിക്കാരും അവർക്കും ജീവിക്കണ്ടേ
പെട്രോളിന് ഇപ്പൊ ബസ് ചാർജും കൂടുആയിരിക്കൂട്ടോ ഇപ്പൊ മിനിമം പതി മു പതിമൂന്നല്ലേ അതൊരു പതിനെട്ടോ പതിനഞ്ചോ ഒക്കെ ആവുആയിരിക്കും
ഉം ഉം
അങ്ങനെ
ത് കെഎസ് ആർ ടിസിൽ ഫ്രീ ആണ്ന്നറഞ് അയ്നെല്ലാ കെ സാർ ട്ടി സീ ലും ഇല്ലേലെ
ഇല്ല ഇല്ല ഉം അതെന്താ ബോഡോ ട്ടിക്കും ഇട്ടിക്കും പിന്ന് ആഹ് പിന്നെ അതുപോലെ ഡെയിലി യാത്ര ചെയ്യുന്നവരുണ്ടാവില്ലേ ജോലിക്ക് പോകുന്നേ അവരെ വണ്ടി ആഹ് അങ്ങനത്തോ ർക്കൊക്കെയാണ് ത്ര അല്ല അല്ലാതെ പ്പോ നമ്മളിപ്പന്ന് പോയിട്ട് പിന്നെ ആഹ് കോഴിക്കോടൊക
ഇല്ല
അങ്ങനെയല്ലാന്നാ ഞാൻ വാർതേൽ കണ്ടത്
ഏഹ് അത് ശരി അപ്പൊ ഈ അമ്മൊക്കെ ഈ എന്നും പോവാല്ലാതോലെ പിന്നെ എന്താട്ട
ആഹ് അവര് പൈസ കൊടുക്കണം ഉം നമ്മള എപ്പ്ളേലല്ലേ പോണേ അപ്പൊ പിന്നെ കൊടുത്താല എന്താന്നായിരിക്കും
ശരി
ഉം അങ്ങനെണ്ട് പിന്നെ അതുപോലെ ഈ കെഎസ് ആർ ടി സി റൂട്ടില്ലാത്ത ബസ് ബസ് റൂട്ടില്ലാത്ത സ്ഥലങ്ങ ഇണ്ടല്ലോ അങ്ങനെ ഇ കുറേ പാലക്കാട് തൃശ്ശൂർ അങ്ങനത്തെ പെരിന്തൽമല അങ്ട്ടൊക്കെ കോറവാ തോന്നണെ ചെലെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആ അവിടെന്നും ഇത് ഉപയോഗ ആവൂലന്നൊക്കെ പറയുന്നുണ്ട്
ഉ അപ്പൊ മറ്റേ വസ്സുടമകൾ സമരത്ത് ഓല്എന്താപ്പോ കാട് പിന്നെല്ലെ ഞങ്ങക്കിപ്പോ കാര്യയിട്ട് പെണ്ണുങ്ങളാണ് ഈ
ബസ് ഉപയോയിക്കണെ ഉം അതൊക്കെ ഇഞ്ഞി എന്തെങ്കിലും ഉ എന്താവും അതിപ്പോ തുടങ്ങിയാല അറിയാം എന്താ എവിടെ എത്തും ഇത് എന്നുള്ളത് അന്നെ
സ്ഥിരം പോണൽകൊക്ക് ക്കോരു കാര്യണ്
ആഹ് ജോലിക്ക് പോകുന്ന ദൂര പോകുന്നവരൊക്കെണ്ട് ചിലര് അതന്നെ കെഎസ് ആർ ടി സി ന്നെ വയ്ട്ടീത് നിക്ക് ക്ക് ന്ന്ണ്ടല്ലോ ഇ ണ്ടല്ലോ സ്ത്രീകള്
ക് ഇണ്ടോ ജില്ലാ വിട്ട് പോയ പൈസ അങ്ങനെ
ആഹ കേരളത്തിന്റെ ഉള്ളില്ന്നല്ല പറയണത് കേരളത്തി ഒന്ന് ആ ആ അതെ പക്ഷെ അതൊക്കെ ഒരു മാനദണ്ഡണ്ടേ ഇനി
അക്കെണ്ട് അതാണ് അതൊക്കെ ഇണ്ടാവും അതാ അന്ന പോല പൊറ
ആഹ് ഇറക്കൂല ഇനിയിപ്പ പതിനഞ്ചാംയതി ഇന്ന് പന്ത്രണ്ടല്ലേ പതിനഞ്ചാംയതിക്ക് ശേഷം അറിയാ അതിന്റെ വിവാദങ്ങ വരുന്നതു ഒക്കെ പൈസ നഷ് ത്തിലാണതും
ഞാൻപൊ എന്റെ ഏ ട്ടത്തി വിളിച്ചപ്പോ പറയെനി എല്ലാക്കുമാടായിട്ട് കേറിയിട്ട് വയനാടായങ്ങ് ഇറങ്ങ നിട്ട് ഫുള്ള്കണ്ടിട്ട് പിന്നെരു കെ എസ് ആർ ടി സി
ഇങ്ങോട്ടും പോരാന്നല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എവ്ടെ തുന്നുള്ളതേ അങ്ങനെ ന്നാ ശെരിട്ടോ ഞാൻ പിന്നെ വിളിക്ക